കേക്ണ് ല്ലെ
ഓ ഉണ്ട് എന്തൊക്കെണ്ട്
ഉണ്ട് ചോറ്ന്നാ
ഉം ചോറ് തിന്ന്
ഞാനിപ്പം ചോർന്നാണ്ട്ങ്ങനേ വരാ ഹസ്ബന്റ് ചോറൊന്ന് പോയി ടുക്കും ഇപ്പൊ ചോറ്ന്ന വിരുന്നാരൊക്കെ വന്ന് അയിന്റെ എടിക്കൂടെ മ്മീം നാത്തൂനും അഞ്ചത്തി വന്നിനി
ആ
എന്റെ വലിയ മോള് ണ്ട് വടെ വു ചെറിയൊരു ആക്സിഡന്റ് ആയിരുന്നു അപ്പൊ അ വേണ്ടങ്ക
ആർക്ക് ആക്സിഡന്റ്
വലിയ മോൾക്കേ ആ വല്യ കാര്യയിട്ടൊന്നുംല്ല ഓളെ വണ്ടിങ്ങനണ്ട് തായി പോയതാ ഓള് വേറെ വണ്ടിമ്മ പോയി ഇടിച്ചാണ്ട് ആണ് അയാക് വര്ത്തക്ക ആയിട്ട് ഉം സ്കൂട്ടിണ്ട് അപ്പൊ സ്കൂട്ടിന്റെ ഓളോ സൗദിക്കു പോയിന് സ്കൂട്ടി നാത്തൂൻ കൊണ്ടോയതാ നാത്തൂൻ കൊണ്ടോയെന് ശേഷം എന്തോ സ്പീഡ് പിടിച്ചാകിട്ടാതെ അഴിക്കണ്ട് ണ്ടായ്ക്ന് ഹസ്ബൻഡ് നാട്ടിക്ക് വന്നീൻ പത്തീസ്ത പൈനാച്ചീസ്ത്തെ ലീവിന് വന്നീന് അപ്പൊ ഓന് വണ്ടി വർഷോപ്പില് ഇടാൻ വേണ്ടീട്ട് ഓളോട് സ്കൂട്ടി ഇടുത് വൈത്താല വരാൻ പറഞ്ഞൻ കാറോ വർക്ക്ഷോപ്പിൽ കേറ്റിട്ട് സ്കൂട്ടിമേൽ പോരാൻ വേണ്ടി
ഉം ഉം
അപ്പൊ അങ്ങനെ പൊയിക്കാണ്ട് പോയിക്കന് വയ്ക് ലെത്തിയപ്പോയകിട്ടാതെ നന്നായിട്ടാണ് പൊയിക്കണ് വേണ്ടി സ്പീഡിലാണ് പോയിട്ട് അപ്പൊ പിന്നെ വേറെ മുന്നിൽ ലിയ നല്ല മൈൻ റോഡ് ആകുമ്പം ക്കള്ള കുറെ വണ്ടിളൊക്കെ കണ്ടപ്പോ ഓള് പേടിച്ചിട്ട് ഇങ്ങേ പുറത്ത് വർഷോപ്പിന്റെ സൈഡിലായിട്ട് വേറെന്തോ ഒരു വണ്ടി നിർത്തിട്ട് പണിക്ക് നിർത്തി എന്തോ ലാറി ഉം ഉണ്ടായിന്ന് പറഞ്ഞിലേ അയ്ന്റെ ബാക്കിൽ കൊണ്ടോയി ഇടിപ്പിച്ച് കാണ്ട് ഇട്പ്പിച്ചതാ ഓള് അല്ലായ്ഞ്ഞാ നിക്കൂല റോഡ്‌ക്ക് വര്നോൽക്കും പോയാ കുറെ വണ്ടീയാള് വരല്ലേ
ആ ഒന്നും പറ്റീലല്ലോ
പ്രത്യേകിച്ചൊന്നും പറ്റീട്ടില്ല വേദനീം വരുത്തൊക്കെയാണ് ഡോക്ടറെ കാട്ടിയൊക്കെ വന്നതെന് ഇവിടെയുണ്ടായീന് ഓൾ കുറച്ചീസം ആയിക്ക്ണ് വന്നിട്ട് വേദനീം വെരുത്തം ഒക്കെ ആണെന്ന് പറയുന്നുണ്ട് പോയോക്കണം ആ അത് ആഹ് അല്ല ഗർഭിണി ഒന്നും അല്ല
ആഹ് ഏഹ്
ഇപ്പൊ കയ്യും അവിടൊക്കേ വേദനേണ് പറ ചതവ് ഇണ്ടായീന് ചെറിയ പെട്ടെന്ന് മാറൂലല്ലോ ഇന്നാലും അതോണ്ട് കയെഞ്ഞിലേന്ന് പറ പോയി അറ
ആ ഭാഗ്യം കൊണ്ട് കഴിഞ്ഞ്
ഉം മരോനും അതയന്നെ ഇപ്രാശ്യം വന്നപ്പോ ഓനും ആക്സിഡന്റ് ഒക്കെ കാര്യായ്ട്ടൊന്നും പറ്റീട്ടില്ല മാരി വണ്ടി നി ഇറങ്ങിയപ്പോ വേറെന്താ വണ്ടി വന്ന് ഓന്റെ ബേക്ക് ഇടുത്ത വന്നപ്പോ എടുത്തപ്പോ ഓന്റെ വയറിലിടിച്ചിട്ടാണ് മുമ്പിൽ സ്റ്റോപ്പിൽ രക്ഷപ്പെട്ട്കാണ്ട് വന്ന് അന്നേരം കാണിച്ചാലും ചതവോക്കേര്ന്നു പോയി ചോറിന്ന്ണീന്റെ മുന്നെ പോയി ആങ്ങളെ കൊണ്ടന്നാക്കീന്നു ഓന് പണിക്കോയപ്പം ഇൻക്ക് ഇൻക്കൊണ്ട്രാൻ നേര കൊണ്ടോവാൻ നേരല്ല്യാന്നോ ഓൻ ഇവ്ടെ ആക്കി പോയിട്ട് പിന്നെ അയലെപ്പ വന്ന്കൊണ്ടോയി കൊണ്ടോവാൻ വേണ്ടി ഇപ്പ വന്നിരുന്നുണ്ടച്ചു
ഉം ഉം
ഒരു പന്ത്രണ്ട് മണി ടൈമൊക്കായപ്പോ പോയി
ഉം
ഓലിണ്ടാക്കി വെച്ച് പോന്നതാണ് അപ്പൊ ഓളെ കാണാൻ വേണ്ടി അങ്ങനെ വന്നതാണ് നാത്തൂൻ ഓക്കേ നാളെ പോകും അപ്പോ അയിന് മുൻപ് കാണാൻ വേണ്ടി വന്നതാണ്
ഏ ആഹ് നല്ല വെയ്ല് എന്ത് ഒരു ചൂട്ന്നോ
ഉം മഴക്കാലത്തിന്റെ ഒരു ഇതെന്നെ തോന്ണില്ല ട്ടോ മഴക്കാലത്തിന്റെ ഒരിതേ തോന്നില്ലന്ന്ല്ലേ വർഷക്കാലാന്നുള്ളൊരു ഇതെന്നെല്ല എന്താ ചൂട് ന്നറീയോ അത വെയിലൊർച്ച നല്ല ചൂടാണ്
ഉം മക്കള് സ്കൂൾക്ക് കൊടെന്നുകൊണ്ടോലെന്നെല്ലാ കൊടിൻ കോട്ടൊന്നും കൊണ്ടോലെന്നെല്ല അല്ല കൊർച്ച്‌ വുട്ട ഇല്ല വണ്ടീലല്ല ഓല് വല്ല്യ മോളൊക്കെ നടന്നു പോകും മറ്റോലെ രാവിലെ മദ്- ഇപ്പ സ്കൂമാക്കി കൊടുക്കും
ഉം ആ അവള മോ മോള കുട്ടികളും അങ്ങനെ ത ന്നെ മദ്രസക്ക് പോവാൻ ഓട്ടോ വരില്ല സ്കൂട്ടീമേ ആക്കികൊടുക്കലായിരുന്നു. ഇപ്പോ സ്കൂട്ടി വർക്ഷാപ്പിലാണ്. കയറ്റീട്ട് കിട്ടിട്ടില്ല പണി കഴിഞ്ഞിട്ട് സാധനങ്ങളൊക്കെ എത്തിട്ടാണന്ന് വണ്ടിയൊക്കെ കേടാ അപ്പൊ ഓട്ടോ എൽപ്പിച്ചേക്കേണ്. രാവിലെ മദ്രസക്കങ്ങട് പോയാ പിന്നെ കുട്ടികൾക്ക് സ്കൂൾ നേരെ അങ്ങനെയങ്ങട് പോകും മദ്രസ്ന്ന് കഞ്ഞിയൊക്കെ ഇണ്ടാക്കാൻ
ഉം ഒക്കെ എല്ലാർക്കും ജലദോഷൊക്കെ
ഉം പനി എന്തൊക്കെയാണ് എല്ലോടത്തും പേടിയാണ്. പനിയുള്ളവരോടൊന്നും വരെ ണ്ടാന്ന് പറഞ്ഞേക്കണു രണ്ടു സ്
ആ വെരണ്ടാ പറഞ്ഞു ഞാൻ സ്കൂ ഇന്നലെ കൊറച്ച്നേരം സ്കൂട്ടി പടിച്ചിനു ഇവിടെ ഗ്രൗണ്ടിന്ന്. അപ്പൊ വെയിൽ ഇണ്ടായി ഇന്നലെ ഇല്ല കുറച്ചൊക്കെ പോയി നീ ഇന്നല പോയപ്പോ ഈ വെയിലൊണ്ടിട്ടാ തോന്നിണ്ട് ഇന്ന് ജലദോഷം ഇണ്ടായിട്ടിണ്ട് വണ്ടി ഇടുത്തിട്ടില്ല.
ആരാ പഠിപ്പിച്ചെരല് ഹസ്ബന്റാ?
ആഹ് രണ്ട മൂന്ന് ദിവസം മൂന്ന് ദിവസം ഇവിടെ പോയി ഡ്രൈവിങ്ങ് സ്കൂള് പോയി പോയിട്ട് പിന്നെ നമ്മളടുത്ത് വണ്ടിയുണ്ട്.
നല്ല പെരേ വണ്ടിണ്ടാവുമ്പോ നമുക്ക് പഠിച്ചാൽ മതി ഇവർക്കൊക്കെ സൈക്കിൾ ചവിട്ടിങ്ങാട് എന്റെ മക്കൾക്ക് ഓര് പെൺകുട്ടിളായാലും ഓലൊക്കെ അന്ന് സൈക്കിൾ ചട്ടിക്കാണ് സൈക്കിൾ ബാലൻസ് ഉണ്ടായി കാ- ഓനെ ഒന്നും ആരും പഠിപ്പിച്ചോന്നല്ല. സ്കൂട്ടി എടുത്താട് പോവും ഒരു രണ്ടാളായോ അതെ അത് ആ സൈക്കിൾ ബാലൻസ് ഉണ്ടായ സ്കൂട്ടി ഇടാൻ എളപ്പമാണല്ലോ ഓരവരെ സ്കൂട്ടി എടുത്തിട്ട് പോവും ഓളിപ്പോ ഡ്രൈവിങ് പഠിക്കാൻ പോവണ്ട് ഇപ്പോ കാറിന്റെ ഡ്രൈവ് എല്ലാം കൂടെ പഠിച്ച് ലൈസൻസ് ഇല്ല ഓൾക്ക് ഓള് കുട്ടികളെ സ്കൂളൊക്കെ കൊണ്ടാക്കും ഇബടക്കെ ക്കെ ഓടുന്നല്ലാതെ ടൗണുക്കൊന്നും പോകലില്ല.
ആഹ്
ആ അപ്പോ ലൈസൻസ് എടുക്കാൻ വേണ്ടി ഇപ്പ അയിന്റതാണ് അയിന്റെ അടി കൂടെ പോകണം വണ്ടി വർക്ക് ഷാപ്പിലായി പോയിറ്റ് ഓക്ക് ക്ലാസ്സിന് പോവാനും നടക്കണില്ലാ എല്ലാം കൂടെ ഒക്കൊരു ഇതാണ്.
ആ ആ ആ
അങ്ങനെയാണ് പോന്നതാ പ
ഉം ഉം പശോ ആടുകളോ എന്തെങ്കിലും ഉണ്ടൊ വീട്ടില്
പിന്നെ ആകാഷാണന്ന് കോയിക്കെ ഇണ്ടായിരുന്നു അത് ഒഴിവാക്കി അന്നിൻക്ക് സുഖമില്ലാതാവലും ഹോസ്പിറ്റൽ കേസൊക്കെ ആയപ്പം ഞങ്ങളവിടെക്കെല്ല പുല്ലുംപറമ്പും കാടും ക്കെ തന്നേള്ളു കാട് വെട്ടിയിട്ടുണ്ടെങ്കിൽ എത്ര പെട്ടെ പെട്ടന്ന് വളർന്ന് വലുതാവുന്നറിയോ ആടിനും പശുവിനെ ഒക്കെ കൊണ്ടന്നാലൊ പക്ഷെ നമുക്ക് തടിയോണ്ട് വൈക്കണേ സുഖല്യേനി അഒന്നും പ റ്റൂര ഊരവേദനയും കൈ വേദനയും കാലടച്ചിലൊ ഒക്കെയാണ് പേരിലപണിക്ക് അ ങ്ങനെയാണ്ട് പോകുന്നുണ്ട് അതിന്റെ ഇടിയിൽ കൂടെ ഇടപ്പ പണിക്കാരും വീട് പണിം എല്ലം കൂടെ ആയിട്ട് എല്ലം കൂടെ ഒരു ഇതാണ് എന്നൊന്നും പണിക്കാരില്ല കുറച്ച്സായിട്ടി ഒറ്റക്കാണ് ഒപ്പിച്ചക്കാ
ആ
ഓൽക്ക് ഫുഡ്ണ്ടാക്കലും തും അടുക്കളന്റെണി അടുക്കളൊക്കെപ്പം ഡൈനിങ് ഹാളിലാണ് ഗ്യാസും സാധനങ്ങളുംന്നിട്ട് ഡൈനിഹാളിൽ വെച്ചിട്ട് ഇപ്പം അവിടെയാണ്
ഉം വീടു പണിയൊക്കെ ഫുൾ ആയതാ
ആ തറവാട്ന്നാ ത്ത് വർഷായിലെ പാർത്തിട്ട് പിന്നെ ഞങ്ങ പൊളിച്ച് നന്നാക്കിയിട്ട് ഇപ്പം ഞങ്ങള് ഞങ്ങള് കുടിയിരിന്നിട്ട് പ്പം ഒര് ഇരുപത്തിരണ്ട് വർഷ ക്കായി ഉം അപ്പോ പൊളിച്ചന്നാക്കി പിന്നെ അടുക്കള അടുക്കള തായരി അവിടെ ഡൈലി ഞങ്ങൊക്കെ കെടക്കലും വെച്ച്ണ്ടാക്കയില്ലേനി ഇവിടെ ന്നാക്കിയപ്പ അന്ന് പിന്നെ അടുക്കള പിന്നെ തേങ്ങാ കൂടൊക്കെനീ പണ്ടത്ത പിന്നെ ചനലൊക്കെപൊളിച്ച് അത് പൊളിച്ച് വാർത്ത്ട്ടക്കേനു പിന്നെ തേച്ചിട്ടൊന്നും ഇല്ലേനി പിന്നെ പയിന്റെ തേപ്പും അടുക്കള അടു ക്കാണ് പൊറത്തൊക്കെ ഇണ്ടാക്കലും അങ്ങെനൊക്കെ കൂടൽ പണിയണം ഏയ് പാപ്പന പഴമ്പം പണിയെടുത്താ പറെണ്ട അയിന്റെ ബുദ്ധിമുട്ട് നമ്മൾ എല്ലാ പണിം കഴിഞ് വന്നി ഇരിക്കണ പോലല്ല
എഹ്, എല്ലാ പണിം കഴിഞ്ഞ് ഇരിക്കുമ്പോൾ സുഖമാണ്.
ആഹ് ആരെ പണിയെന്തും കഴിഞ്ഞ്ഈ അകത്ത്കൂടി പുറത്ത്കൂടിള്ള പൊടിയന്നാക്കൽ എല്ലംകൂടെ മനുഷ്യൻ ആണ്ട് പറ്റ വെച്ചാതാവും
ചണ്ടിയാവും
അവ്തിത്തെ ബാത്‌റൂമ് പൊളിച്ചതും തട്ടിന്റെ നെറുവിലുള്ള ബാത്‌റൂമ് പൊളിച്ചലും പൊളിച്ചാ ടൈൽസ് മാറ്റാ ലീക്ക് ഇണ്ടായിട്ട് ചൊമരൊക്കെ പൂതലെറങ്ങെ ആഹ് പിന്നെ ബാത്റൂമിന്റെ അടിം ടൈനിംഗ് ഹാളിത്തെ ബാത്‌റൂമിന്റെ അടിം കുത്തി പൊളിച്ച് അത് നന്നാക്കി. ഞങ്ങൾ വന്നപ്പോ ടൈയിൽസും പണി പൊടിങ്ങട്ട് പാറ്ണ പണി ആകെ പൊടിണ്ട്. ന്നും പൈന്റ്അടിം ഇതൊക്കെ ബാക്കിയല്ലേ അപ്പം
ഞാ ഞങ്ങൾക്ക് ഇതേപോലെ കല്യാണണ്ടായിരുന്നു. മൂതാപ്പാ അവിടെ ട്ടോ, എന്നിട്ട് അത് ദൂരത്തക്കാണ് കല്യാണം കഴിച്ചത്. ഇങ്ങട്ട് അവിടെ ചെന്നപ്പോ അവിടെ എന്തൊക്കെ പരിപാടിയാണ്. നമ്മളെ ഇവിടുത്താതിരിയല്ല. അവ്ടെ അവിടെ മറ്റേ സ്റ്റേജ്മല് ദഫൊ ഗഫില് പോലത്തെ വേറെ ഒരു സാധനം, അങ്ങനെ കളിച്ചാനായിട്ട് ആൾക്കാര്ണ്ട്. പിന്നെ എന്തോ ഈ ആഹ് പിന്നെനൊക്കിയ എല്ല പകലഞ്ഞേ. ഇവിടുന്ന് രാത്രിയാ പണിക്ക് പോയാണ്ട് അവിടെ ഉച്ചയാകും എത്തിയത്. എന്നിട്ട് അങ്ങനെ അവിടെ വന്ന് നോക്കിയപ്പോ ഒരു വടി വടിയൊക്കല്ലേ വല്യപ്പര് നടക്ക്ണെ
ആഹ് കൊക്കകൊ കൊക്ക കൊടന്റെ അങ്ങനത്തൊരു കാല് ലെ
അയിമല് ആഹ് അയിമല് ഉണ്ട് അയിമല് കളിച്ചാ
ആഹ് അങ്ങത്തെ കളി ഞങ്ങക്ക് ഇവിടെ ഉണ്ടായിരുന്നു. ആഹ് ഞങ്ങൾക്ക് ഇവിടെ ഒരു കല്യാണം ഇണ്ടായിരുന്നു ഓഡിറ്റോറിയത്തില് രാത്രി കല്യാണായിരുന്നു. അവിടെ ഇണ്ടായിരുന്നു ഈ കളി വലിയ കൊറച്ച്, ഒരു ചെറുപ്രായ ക്കാരും അല്ല നല്ല പ്രായാരൊലുമല്ല, രണ്ടിന്റെ ഇടയിലുമുള്ള പ്രായള്ള ആൾക്കാര്, ആണുങ്ങളും അയിൻ്റെ കൂടെയൊരു പെണ്ണും എന്നിട്ട് ഇവരു നാലഞ്ച ആൾ അങ്ങനത്തെ ഒരു കൊക്കന്റെ ഇ
ഇത് പെണ്ണുങ്ങളൊന്നുല്ലലോ, ഇതാണ്ങ്ങൾ മാത്രം
മ്മ് ദഫാണല്ലേ പരിപാടി മ്മ് ഇപ്പയിന് ഒരു വിധ കല്യാണത്തിനൊക്കെ രാത്രി ദഫായിട്ടും തായിട്ടും ഓരോ പരിപാടികൾ ഇണ്ടാക്ക്ൻണ്ടല്ലോ ആഹ് കൊക്കന്റെ കളി ഞാനും അന്ന് ആദ്യായിട്ട് കാണാണ്. അത് ഞാനും ഓഹ്
ആഹ്
ഇവിട കല്യാണത്തിനൊക്കെപ്പൊ അല്ലെങ്കിൽ രാത്രി ദഫ് മുട്ട് കോൽക്കളിങ്ങനത്തൊക്കെ ഉണ്ടപ്പോ ഇവിടെ ഒരുവിധം കല്യാണത്തിനൊക്കെ ഉണ്ട്
ഉണ്ട്ല്ലേ
എവിടൊക്കെ പോകുവാനാ തുടങ്ങീക്കണ് ഓരോ ഹിമാറ്കള്
ഇത് കല്യാണത്തിന്റെ അന്ന് പകലാണ്. ഞാ തലേന്നും ഇവിടെനല്ലേ എല്ലാവർക്കും കല്യാണ പെണ്ണിൻ്റൊടെ
ആഹ് ചെറുക്കൻ്റാടെ പോയില്ലെ ഇപ്പം അങ്ങനാണ് ഒരു വിധം കല്യാണം ഒക്കെ അയ്മെതന്നെ പരിപാടിയും കഴിയും
രണ്ട് കൂട്ടം ഡ്രസ്സൊക്കെ വാങ്ങണെനോ നമ്മള്
ആ അതാണോ തലേന്ന് ആഹ് അങ്ങനെ വേണം അപ്പ പിന്നെ പോകാൻ വേറയും വേണം
ആഹ് മാണേ അങ്ങനെയാണ് ഗതികേട് ഞാൻ ഒരു കൂട്ടം എടുത്തിന് പിന്നെ പെരുന്നാക്ക് എടുത്തീനി ഒരു കൂട്ടത്തോടൊക്കെ
ആ അങ്ങനെ മതിയല്ലോ വേറെന്താ
വേറെ ഹസ്ബൻഡ് പണിയൊ വരാനായീന്ന് ഭക്ഷണം കൊടുക്കാനായീന്ന് ആഹ് ഉച്ചക്കാ വരല് ഉച്ച പണി
ഉച്ചവരെയുണ്ടാവൂ നര്ത്തെ പോവണ്ടാവൂലേ
ഇവിടണ്ടാവും പോകുന്നില്ല പിന്നെ വൈന്നാരം കുട്ട്യളെ കൊണ്ടരാൻ മാണ്ടി പോവും
ആർത്ത പണിക്കൊ ഒണ്ടാവൂലേ ഇപ്പത്തെ പണിക്കാരൊക്കെ അങ്ങനെ തന്നെ രാവിലെ പോയിഉച്ചക്ക് വര്ന്ന പണിയാണ് എല്ലാർക്കും
ആഹ് ആഹ് ന്നായിക്കോട്ടെട്ടോ ഞാൻ പിന്നെ വിളി